ആഹ്
ആഹ് കേട്ടില്ലെ.
ആഹ് കേട്ടു.
ഉം ചായുടിയോക്ക കഴിഞ്ഞു. ചായകുടിയോക്കഴിഞ്ഞ് ഇരിക്ക്യാണ് വെറുതെ മുറ്റത്തു പത്രം വായനയിലാണ്. പത്രം തൊർക്കാൻവെജ്ജ ഉം പത്രം വര്ലുണ്ട്.
ഇല്ലേ.
പത്രം തൊർന്നാ ഓരോ ന്യൂസേ.
ഏഹ് ഞങ്ങളൊന്നോപ്പോ വെരുത്തലില്ല ആദ്യൊക്കെ, ആദ്യൊക്കെ വെര്ത്തിന്നാരും കൊ നോക്കതായിട്ടെ ഇപ്പ വെരിത്തലില്ല. അന്നപ്പല്ലാരും എല്ലാരും ഫോണും മെലെ ആ അങ്ങനെ ബ്ടിത്തെ.
ഇപ്പ ചായ കുടി കഴിഞ്ഞാലപ്പ ഇരിപ്പു. ഉം അമ്മക്ക് പിന്നല്ലാതടോയിവുട്ടൂലെ.
ആഹ് മ്മകൊയ്‌വ് മ്മള് പിന്നെ ഫോണുമേലും പോയി കുത്തിരിക്ക. ആഹ് ഉമ്മ വായിക്കുവോ?
തൊറ്നത്താന് വാർത്തെ കേക്കല് ഇമ്മി വായിക്കും.
ഫോന്തൊറന്നാല് പ്പ ഇമ്മീം വായിക്കും, ഇപ്പേം വായിക്കും. മയൊക്കെ ആയോണ്ട് എല്ലാരൊയ് ഓരോ കുട്ട്യാളെ കണ്ടില്ലേ വെള്ളത്തിലും പോയി.
അള്ളാ പറയേണ്ട മോളേ ഇന്റെ മോന് എത് നേരം കൊൾത്തിക്ക് പോയി ചാടലാണ്.
ഉം
ഇയ്യ് ഒര് മോളല്ലേ അല്ലെങ്കി ഒര് മോനോ അല്ലങ്കി ഒര് കോപം.
ഉം നല്ലോ ശ്രദ്ധിക്കണം കുട്ട്യാളൊക്കെ കുട്ടികളെ പറഞ്ഞിട്ട്. കാര്യല്ല ഓര് പറഞ്ഞേക്കൂലേ.
ഇയ്യോ ഞങ്ങക്കൂടെ പറഞ്ഞുതരും.
ഉം
വേറെ.
ഉം ഇന്നല് പ്പോ രണ്ടര വയസ്സായ. രണ്ട് വയസ്സായ കുട്ടി വെള്ളത്ത്‌ പോയി തോട്ടില്.
അള്ളോ ആരും കണ്ടീലാവോ.
ആഹ് കണ്ടീലപറഞ്ഞ കുട്ടിയാളോക്കെ ചെറിയ അംഗൻവാടിയിലോ. നഴ്സെറിയിലൊക്കെ പോണ ചെറിയ മക്കളൊപ്പം പോയതാണല്ലോ. അട്ത്തന്നെആണല്ലോ തോട് ന്ന്ട്ട് വെള്ളത്ത് ആഹ്. തൊട്ട്ല് വെള്ളത്ത്‌ പോകു കൊറേ കുട്ട്യാളെ കാണാഞ്ട്ട് കൊറേ തെരഞപ്പൊ ഈ കു ട്ട്യളെ കണ്ടപ്പറ്ഞ് ചെറുതൊവ്ടെ യ്ചെപ്പോ ഓല് വെള്ളത്ത് നീന്ത്ണ് ണ്ട്ന്ന് റഞ്ഞു.
ആഹ് അള്ളാ ശരിയെന്നേണ് അത് വാണെങ്കി ശ്വാസം കിട്ട ട്ടാതെ കെട്ന്ന് പെടയുമ്പള് നീ
റബ്ബെ. ങ്ങട് അപ്പന്നെ കൊളത്ത്‌ തോട്ട്ക്ക് എറങ്ങി കുട്ടിക്ക്ട്ത്തപ്പോ ചെറിയൊരു മിടിപ്പ്ണ്ടെനി അറ്ഞ്ഞല്ലോ.
ഇന്നെട്ട് പിന്നെ ഹോസ്പിറ്റൽക്കൊക്കെ കൊണ്ടോയി കൊ
ഞാനേ. ഞാന് ഇവിടെ രണ്ട് കൊല്ലം ഞാൻ പ്രസവിച്ചിട്ട് രണ്ട് കൊല്ലാകാനായിട്ടാ. അത് കുട്ടി മരിച്ചതാ ന്നെട്ട് അന്ന് ഞാൻ ഇവിടെ പെറ്റെട്. ഉമിന്റെ കുട്ടിയെടി വെള്ളത്ത്‌ക്ക് വീണ്. ന്റെ മൂന്നാമെത്തെ കുട്ടില്ലേ വള്ളത്തി കാണ്ട് വീണ് ട്ട് വെര് എല്ലാരും കൂടെ ഞാൻ ഇതേപോലെ വെറ്തെ അവ്ട്ന്ന് ഒച്ചപ്പാടൊക്കെ കേക്ണ്ട് അവിട്ന്ന് അപ്പ ഞാൻ അടുക്കളേക്ക് ഒന്ന് പോയൊക്ക്യതാ ന്ന് ഞാൻ നീച്ചട്ക്കളേക്ക് പോയൊക്കുമ്പോ ഇന്റെ കുട്ടി വള്ളത്തില് വീണിട്ട് എല്ലാരും കൂടെ അവിടെ കുട്ടികള് ങ്ങനെ വെറുതെ
ഏഹ് കൊളൊക്കെ കൊളട്ത്തേക്കാരല്ലേ
ഇങ്ങനെ പ്പോ ഇക്കണ്ട് കൊളല്ല പാടാണ് പാടം വള്ളംങ്ങനെ നിക്ണ്ട് പോ ത്ത്‌ അയ് അയ്കാണ്ട് വീണ് ട്ട് ആരോട്ത്ത് കെറ്റിക്ക്ണ് ഇട്ട് ചെറും ചളിയും എന്ത ക്കെ ഒക്കെ കേറിക്കുണു അട്ത്ത്‌ ട്ത്ത് പ ത്തെ താത്തട്തൊൻണ്ടോയി കുൾപ്പിച്ച് ണ്ടാക്കി വന്ന് നോക്കും ഒക്കെ വെള്ളം ചളി
ഏഹ് പെടിയാണ്ലേ കുട്ട്യാ ഉം പിന്നെ അവ്ടെ ഏട്ടത്തിന്റെടെ അവിടെ അങ്ങനെയ ജയിലില് ശത്തനേ ഗൾഫ്ക്ക് ഉം ഗൾഫ്ക്ക് പോവാ ഒരുങ്ങിയനല്ലോ ഒരാഴ്ചയക്കെ ആയിട്ടേ അപ്പ ചെങ്ങായിമാരൊക്കെ വന്നാട്ട് ഒന്ന് പാർട്ടിയൊക്കെ നടത്തിട്ട് പോവാല്ല ചെങ്ങായിമാര് ഒക്കെ വന്നീനോലോ ഏഹ്
ആഹ്
ബന്റെറ ഗൾഫിക്ക് പോവെല്ലേ അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് കാനട്ട അങ്ങനെ വന്നേന് അപ്പൊ ഓ നാരങ്ങത്തോടെർഞ്ഞ സ്ഥലത്ത്ന്ന് വല്ല വെള്ളച്ചാട്ടം ഉണ്ടായിനല്ലോ നാരങ്ങത്തോട് അയ്ക്ക് വീണട്ട മ ച്ച് വല്യ ഒരു ചെറക്കൻ ആയി പെണ്ണ് കെട്ടാനുള്ള പ്രായ ആയിന്
കുളിക്കാൻ പോയിന് കുളിക്കാൻ പോയി
ഉം കുട്ടിയളക്ക ടൂറോയത ടൂർ പോയന് ഓൻ ഗ ഗൾഫിക്ക് പോയപ്പോ പോവാൻ നേരത്ത് കുട്ടികളൊന്ന് പാർട്ടി ചെയ്യുല്ലോ ഓല് സൽക്കരിച്ചുവല്ലോ ചെങ്ങായിമാരൊക്കെ ആഹ് അപ്പൊ ഓലും ആയിട്ട് കുളിക്കാൻ പോയതാണല്ലോ
ആണോ
അത്പ്പ മരിച്ച് അ ഒരു നല്ല പഠിച്ചണ കു ട്ടിണ് ഒരു കുട്ടികളൊക്കെ പഠിപ്പിച്ച ഒരു നിലെത്തണെങ്കിൽ അത്ര കഷ ടപെടണ അറിയോ ട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് അതന്നെ
ഉം മഴ ഇണ്ടപ്പ അവിടെ മയണ്ടാ
ഞാനില്ല മ്പടമയപ്പ ചോർന്ന് മ്മം പെയ്യ ചോര്യ ഉം ഇപ്പ പെയ്യുണ്ട് ഉം അടെത്ര നാത്തൂന്മാരാ പരയിലാരക്കണ്ട്
നിന്നഡോ വേയ്ല് പോയി
ഉം ഇവിടെ വെയിലൊന്നും വന്നിട്ടില്ല
നാലാള് നാലാളേം കെട്ടിച്ചു പേര കുട്ടികളൊക്കെ ആയികണ് പേരക്കുട്ടിയാളൊക്കെ ആയികണ് നാലാൾക്കും
ഉം
നാലാള്ഡീ നാല്
നാത്തുമാരുണ്ടോ
ണ്ട് ഇളച്ചണ്ട് എളച്ചൻ പെണ്ണട്ടി രണ്ട് കുട്ടികള് ആഹ് നാല് നാത്തൂമാര്
ഏഹ്
ഏഹ് അനക്ക് രണ്ട്
ഇൻച്ച് രണ്ടാളാ രണ്ട് കുട്ട്യാള് ഒരു താത്തൂനേ ഉള്ളു
ഉം ഓര് നാത്തുമ്മാര്ണ്ടാ പെരേല്ണ്ടാ ഇവിടെണ്ടാ
ആഹ് ഇന്നിപ്പോ വിരുന്നാണെ
ഇവടെ രണ്ടാണും നാല് പെണ്ണും ഇൻ്റാടെ
ഏട്ടത്തിയേക്ക് നാലെണ്ണാണ് നാലാൾക്കാര്ണ്ട് ഉം ഏഹ് അപ്പൊ ഓൽക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാർഞ്ഞ് ഓളറിയും ഒരു പണി എടുത്തെരില്ലാറിയും ഓരോ നാത്തൂമാർക്കും ഓരോ ഇതല്ലേ
ആഹ്
ഉം ഇവിടെ ഇവിടെപ്പം നാത്തൂൻ ഇന്ന് വന്ന് ഇപ്പം അടിച്ച് വാരാണ് ഇജിന്ന് റസ്റ്റ് കുത്തിർന്നോ പറഞ്ഞിട്ട്
ഉം
എല്ലാ പണിയും ചെയ്തെരും അമ്മായിമ്മയും അമ്മോശാക്കെക്കെട് ത്തെരും അമ്മോശാക്കൊക്കെ പാത്രക്കെ മോറിയെരും ഉം
ആയത് കൊണ്ട് എത്രേസം നിക്കും
ഉം അങ്ങനെള്ളൂ അതെന്നെ നല്ലതാ
ഒരു നാത്തൂൻ തന്നെ ഉള്ളൂ പറിയാ അമ്മായിമ്മി ഇമ്മീയെക്കെ ഇമ്മിപ്പിക്കെ ഉസാറന്നെ
ഏഹ് ഉ
ഒരു മൂത്തച്ചിണ്ട് ഓള് വേറെ പോയിന് ഉം
ഏഹ് മൂത്തച്ചിണ്ടാ?
ഉം ഉം മൂത്തച്ചിക്ക് വ് വിടെടുത്ത്ണ്
ഏഹ് ആഹ് ആഹ് അ അടുത്തെന്നെയാണ് എട്ത്തെന്നെയാണ്
ഉം മക്ക ഇവടെ അടുത്തന്നെ അട്ത്തന്നെ
ആഹ് ആഹ്
ഉം ഇങ്ങളെ വീട് പണി കഴിഞ്ഞതല്ലെ?
ഇല്ലാ പണി ഒന്നും കഴിഞ്ഞിട്ടീല്ലാ ഇതാ ബാർപ്പിട്ട പാട് കെടക്കുണ്താ
ഉം
തേപ്പ് തൊടങ്ങില്ലാ തൊടങ്ങണന്ന് പറീണ്ട് ഒരുറുപ്യയും രണ്ടുറുപ്യേം പോരല്ലോ പള്ളറച്ചു വാണ്ടേ ഇന്നിയാണ് പൈസക്ക് ചെലവ് വാർപ്പ് വെരല്ലെ പൈ
എല്ലാരും പറിയാ വാർപ്പയ്ഞ്ഞിലേ പറിയും
ഉം ആഹ് സുഖ എവിടെ സുഖാണ് നല്ല സുഖാണ് ഏത് കാലത്താണോ ഞാ ക്ക്കേറി കുത്തിരല്
ന്നെ
ഒരു പുട്‌ത്തോല്ലാ
അറിയ അടിയൊന്നും ഇടെണ്ടുണ്ണീ ഇജ് അങ്ങനെയാണ് കേറിക്കോറയും അടി ഇടാതെ കേറീട്ടെന്താ പിന്നാടെ കെടക്കും ഉം ആടെ കെടക്കുവേ അടി ഇടാതെ ഉം അതില്ലാതെ കേറിയാല് അങ്ങന അവടെ കട്ക്കും പിന്നെട്ക്കൂല്ല.
ആര് അ്‌ണ്ടാക്ക കാലാ കാലം അ്‌ട്ക്കല്ണ്ടാവൂല. പാലാ കാലവടെ
പിന്നെ ഇട്ക്കൂല ഉം ഞമ്മളാ വൃത്തിയായാ അത്രി ആവൂലെ. സുഖംണ്ടാവൂലാ ഒന്ന്ട്ത്താലും കൂടിം വൃ ഉം തൊടച്ച് വൃത്തിയാക്കുമ്പല്ലെ ഒര് മട്ടം ക്ട്ടൊള്ളൂ.
ശരിന്നെ ള്ളത് നല്ല വൃത്തീലും വേട്പ്പിലും കൊണ്ടട്ന്നാ പൈന്റെ അട്ച്ചീലെങ്കിലും വേണ്ടില്ല. ആകം നേലോണ്ടല്ലോ ന്ന പിന്നെ തൊട ച്ച് താക്കി അമ്മക്ക് നിസ്കാരപായി ഒക്കെ വിൽക്കണങ്കിലും കുട്ട്യാളെ നൽത്ത് പായിര്ച് കേട്ത്തണെങ്കിലൊക്കെ വൃത്തിം വെടുപ്പും മാണെങ്കില് പ്രത്യാ ഇജ്ജ് അർനാരി മൂത്രയ്ക്കാം മക്കളും.
ആഹ് അതന്നെ.
അൻ വേറെ എന്തൊക്കേ?
പിന്നെ എന്താ ച്ച ഇഞ്ഞിപ്പ ചോറ്ണ്ടാക്കണം.
ഉം
കറിണ്ടാക്കണം.
എന്താണ് കറിയക്ക്ണ് പച്ചക്കറിയാ?
കറി ഞങ്ങളെ ന്തോങ്കിലൊക്കെ ഇവടെ മത്തന്റെലണ്ട്.
ഏഹ്.
അപ്പൊ അഅ്‌ ന്നുള്ളും അല്ലെങ്കി മുരിങ്ങാ. അല്ലെങ്കി ചക്ക പ്പ ചക്ക സീസണാ ആണല്ലോ ചക്കക്കുരു
ചക്കക്കുരു സേരിന്നേണ്.
ഉം ഇവടെ പിടിച്ചാ തെർക്കാം വെജ്ജയ്.
ഏഹ്?
പ് പിടിച്ചട് തൊർന്നാ ചക്ക ചാകരേ. ഇമ്മല്ലേ എന്നും കൂട്ടാനേക്ക് എര്ഞ്ഞാട്ട് പ്ടിച്ച് ഫ്രീസർല് കൊണ്ടേയക്കും.
ഏഹ്.
ന്ന്ട്ട് അന്നാന്ന്ട്ത്താണ്ട് കൂട്ടാം വേക്കും ഇച്ചത് പറ്റൂല മ്മങ്ങനെ ത് ന്നും കൂട്ടാം വെച്ച് മ്മാക്ക് കൂട്ടാന് ന്ന് പർഞ്ഞാ ഭയങ്കരാ.
അത് ത് ന്നാ മതി ണ്ടാക്കും ചെയ്യും. ത് ന്നും ചെയ്യാ ക്കും വല്ല്യേ ഇഷ്ട്ടല്ല്യ ക്കത് കാൻണന്നെഷ്ടല്ല്യ.
ക്കെന്താറിയോ ച്ച് ഗ്യായാസാണെയ് ക്കഅ്‌
ഉം എല്ലാർക്കുഅതെ ഇന്നലെ അള്ളാ റബ്ബേ ക്ക്‌ ഗ്യാസ് കേറി ഞങ്ങളട്ത്ത്പ്പൊരു പരിവാടിയേന്നു അതൊക്കെ കയ്ഞ്ഞ് വന്ന്ട്ട് ന്റെ ന്നാത്തൂന്റോടൊരു പര് വാടിയ്നു അതും കയ്ഞ് വന്നപ്പോ രാ ത്രിയായപ്പൊ ഗ്യാസയ്റ്റ് വയറ് വേദനായ്റ്റ് ഗ്യാസിന്റുളികൊക്കെട്ത്ത് കുടിച്ച് പിന്നെ ന്ന്ട്ടും കെട് ക്കാനൊരു സൊഗൊല്ല്യ സൊകം പോർ പൊർതിയൊന്നുല്ല്യ. അത്രക്ക് വയറു വേ ഗ്യാസ് ന്നർഞ്ട്ട്ള്ള വയറുവേദന.
ഉം ല്ലാർക്കു അതന്നെ പ്രശ്നം ന്നും കഴിക്കാൻ പറ്റില്ലേയ്.
ഉം ചങ്കിലൊരു സാധനം സേരിയെന്നേണ് ചങ്കിലൊരു സാധനം കേറി കുത്തിര്ക്ക്‌ണാരിയാ.
ഉം. ഓരോ അസുഖായിട്ട്
ഓരോന്ന് ആയിട്ട് ഉണ്ടാവും സെര്യന്നെ ആണ്. വേറെന്തൊക്കെ
മഴയാണ്ട് പെയ്താ അങ്ങനേണ്.
മക്കളൊക്കെ പോയാ
ഉം മക്കള് മദ്രാസ്ക്കൊക്കെ പോയി ഞ്ഞി വരാനായിന്
മം മം
ഉം
ന്താ കടിണ്ടാക്കി?
ദോശികറിണ്ടാക്കിന്ന്
ഉം ഉം
വേറെന്താ പിന്നെ
വേറെന്ത്‌
ന്നാ ന്നാ ശരീട്ടോ ഇന്നാ വെക്കാ പിന്നെ വിളി